ഹലോ
ഹലോ
ആ എന്തൊക്കെ വർത്താനം
രിക്കുണു
ആ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് എപ്പക്കൊക്കെയ ഉണ്ട്
ആഹ് വെക്കേഷൻ ആയിട്ട് മക്കളൊക്കെ എന്ത് പറയുന്നു
നല്ല ഉഷാറല്ലേ കളിക്കാലോ പഠിക്കാൻ പറയുന്നില്ലല്ലോ
ആ എങ്ങനെ ഫോണുമ്പ തന്നെയാണോ
ഇല്ല ഇവിട അടുത്തൊക്കെ കുട്ടികളുണ്ട് അപ്പ അങ്ങനെ കളിച്ച
ആഹ് ആഹ് നമ്മളെ ഇവിടെയും മക്കളൊക്കെ ഇണ്ട് ആഹ് അത് ശരിയാണ് ശ്ശെ ഇപ്പത്തെ മക്കള് ഒരു ഫോണിന് അഡിക്റ്റണ് ഇപ്പൊ ഒരു ഇപ്പത്തെ മക്കള് ഇതന്ന് പറഞ്ഞാ ഫ്യൂച്ചറില്ലല്ലോ അവർക്ക് ഒരു ച് -ആലോചന
ഞാൻ കൊടുക്കൂല ഞാന് ഒരു ദിവസം ഒരു പ്രാവശ്യം ന്ന രീതി
ആഹ്
ടൈം വെച്ചിട്ട് അലാം വെച്ചിട്ട് ഒൾ മോളുക്ക് ഏഴ് വയസ് ഏഴ് വസ്സ്
ആഹ്
മ്മ് ഒരു ദിവസം ഒരു പ്രാവശ്യേ കൊടുക്ക അതിൽ കൂടുതൽ വരൂല്ല കിട്ടൂല അറിയാവുന്നോണ്ട് പിന്നെ വരൂല്ല
ആഹാ ആണ് നമ്മളിവ്ട അത് പറഞ്ഞാ നടക്കൂല നമ്മള് കൊടുക്കെണ്ടി വരും ഇങ്ങനെ ഫുഡ് കയിക്കുമ്പോ ഫോണ് വേണം പിന്നെ പുറത്ത്ക്ക് എറക്കാന് ആദ്യം ന്നൊക്കെ പറഞ്ഞാ വെയിലാരുന്ന് ഇപ്പ ഇടക്കൊരു മഴൊക്കെ കിട്ടുന്നതൊണ്ട് പുറത്ത്ക്കും വിടാം പ്പോ പിന്നെ ഇപ്പോ ഒരുപാട് കേൾക്ക്ന്ന ഒരിതാണ് ഏഹ് ഈ പാമ്പ് കടിച്ചിട്ടിള്ള പ്രശ്നം
അതെ അതെ അതെ മ്മ്
അപ്പൊ ആ പേടിയൊണ്ട് ആ നമ്മളങ്ങനങ്ങ് വിടാറില്ല പൊറത്ത്ക്ക് എങ്കിലും വിടും ഇവിടെയക്കെ കളി കളിക്കാറിണ്ട് പറ്റുന്ന സമയങ്ങൾ ക്ഷേ ഫോണിനാണ് അഡിക്റ്റ്
ത്ക്കെന്ന് പറഞ്ഞ ഞമ്മളങ്ങനെ കണ്ടത്തി കൊണ്ട് പോയിറ്റ് കളിക്കാനല്ല ഇപ്പം അടുത്ത് ഞാൻ പറഞ്ഞല്ലേ നമ്മള ചുറ്റട്ടത്തൊ കുട്ടികളിണ്ട് അപ്പൊ അവരെ വീട്ടി പോയിറ്റ് ഡ്രോയിങ്ങ് ചെയ്തി
ആഹ് ആഹ് ആഹ് ആഹ്
ഫോൺ അധിക അഡിക്റ്റ് ആയാലും കണ്ണിന് പ്രശ് ശ്നല്ലേ ഇപ്പൊ എല്ലാ ചെറിയ കുട്ടികക്കും കേക്കുന്ന കേസ് ഇത് തന്നെ
തലവേദന കണ്ണ് ഇള്ള പ്രശ്നം കായ്ചക്കുറവ് അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്
ആദ്യൊക്കെ കുട്ടികള് ഉച്ചയ്ക്ക് കുറച്ച് സമയം കിടന്ന് ഒറങ്ങും ഇപ്പൊ ഒറങ്ങുന്നില്ലല്ലോ ഇപ്പൊ ഓര്ക്ക് ഫോണേന്നിള്ളത് മാത്രം
ആഹ് ആ ഒരു പ്രശ്നാണ് ടിവിയും കാര്യങ്ങളും ഉണ്ടെങ്കി പിന്യും കുറെേ കുഴപ്പല്ല കുറച്ച് സ്ക്രീനിന്ന് കുറച്ച് വിട്ടിട്ടല്ലേ നമ്മള് കാണിക്കുന്ന
ആഹ് അതെ അതെ ഇത് അടുപ്പിച്ച് ടൈപ്പാണെങ്കിൽ
അതില് കൊറേ ഇട്ട് കൊടുക്കും നമ്മള് എന്നാല് അവര് ഫോണിനു വാശി പിടിക്കും
ആഹ് ഫോണില് ഈ റീൽസ് ഇങ്ങനെ നീങ്ങി നീക്കി കാണ്ല്ലേ അതാ മെയ്ങ്ങന ഓർക്ക് വേണ്ടത്
ഏഹ് ഒരു പഠിക്കാനൊന്നും ഉള്ളൊരിതില്ല കുട്ടികൾക്കെ അവര് പഠിക്കണ്ട ഇതിലേക്ക്
മ്മ്
എത്ര എന്തായാലും ഒരു എന്താ ശനി ഞാറും ലീവ് കിട്ടിക്കഴിഞ്ഞ അപ്പൊ ഫോണുമ്മത്തന്നെ ആയിര്ക്കും ഇണ്ടാവുഅ ഇത് പൊതുവായിട്ടും പറയാണ് ഇതില് മ്മ്- മ്മ് ഒരു പഠിക്കണം എന്നുള്ള രു ചിന്തല്ല ഒരു കുട്ടികൾക്കും കിട്ട് അതെ, അതെ ആഹ് ഇല്ല പൊറം ലോകം തന്നെ കാണാതെ ഇങ്ങനെ ഒരുപാട് ക-കഥകൾ കേട്ടിട്ടിണ്ട് ഗെയിം കളിച്ചിട്ട്
ആഹ് ഒരു ഫാമിലി വീട്ടിലേക്ക് വിളിച്ചാല് ഓല് വരൂല ഓര്ക്ക് പോവണ്ടാ. പിന്ന അവിട പോയാല് മുതിർന്ന ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാ അതവര്ക്ക് പറ്റൂല.
ആഹ് പറ്റൂല അത് തന്നെയാണ്ല്ല പ്രശ്നം. ഓഹ് പിന്നെ നമ്മളെ വീട്ടിലേക്കാരെങ്കിലും വര്യാണെങ്കിലോരു മുണ്ടാനോ പറയാനോ ഒന്നിനും നിക്കാതെ
ആഹ് ഒരു ഫോണ്കൊണ്ടും സൈഡി പോയിരിക്കും.
അതെ അപ്പ അവര് വിചാര നമ്മള് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കാണ ആര് വന്നാലും മുണ്ടരുത്.
മിണ്ടരുത് അതെ, അതെ ആഹ് അയിന് എവിടെയും വളർത്തു ദോഷ ന്നുള്ള പേരും ഞമ്മക്ക് അതരു ചെയ്യാം.
ആഹ് അതെ, അതെ അങ്ങനെ ഇണ്ടാവ ഉണ്ടാവും. നമ്മള് ഫോണ് എപ്പഴും കൊടുക്കാറില്ല. ആ എടക്ക് ഫു, ഫുഡ് കയിക്കുമ്പോ ടിവിയ അല്ലെങ്കി ഫോണ് ഏതെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കമ്പ നിർബന്താ. അല്ലാതെ വേണെന്നൊന്നുല്ല. എന്തെങ്കിലും ടോയ്സും കാര്യങ്ങളൊക്കെണ്ട് അതുകൊണ്ട്ങ്ങനെ കളിച്ചോളൂ.
ആഹ് ആ ഫുഡ് കഴിക്ക്മ്പ പിന്നെ ഞാൻ ചെറുപ്പത്തിലേകൊടു ക്കൂല എന്റെ ഒരു സിസ്റ്ററ മോളുണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണെങ്കി ഫോണ് കാണണം. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോ നമ്മള് തടി പിടിക്കുന്നില്ലല്ലോ അവര് അത് നോക്കി അങ്ങനെ കഴിച്ചു പോ എത്ര കഴിക്കുന്നെന്നും അറിയില്ല കണക്കും അറിയില്ല. കാര്യോ ഒരുചെമ്പ് ചോറ് എട്ടടുത്താലും അത് കഴിച്ചോളും. അങ്ങന പി പിന്നെ ഞാനതില് എന്റെ കുട്ടീന്റത് ഒന്ന് കൊടുക്ക ഫോണ് ക നിർ വാശി പിടിച്ചാല് എന്നാ കഴിക്കണ്ട കുട്ന്ന് പറയും. ഫോണ് ടുക്കൂല കഴിക്കാൻ വേണ്ടീട്ട്.
ആഹ് ഉം ഫോണ് നമ്മളങ്ങനെ കൊടുക്കാറില്ല നമ്മള് കൊ ഹ് കൊച്ചു ടി വി വെച്ചെടുക്കാറാണ് പതിവ് പക്ഷേട ഫോണിനും വാശി പിടിക്കുമ്പോ നിവർത്തിയെടോണ്ട് കൊടുക്കും. അങനെണ് ആഹ്.
കാനും പറ്റൂല ഇവരട്
അതെ, അതെ. ഉം വല്യ കുട്ടികളൊന്നുംആണെങ്കില് നമ്മൾ വല്ലാതെങ്ങ് വാശി പിടിക്കാനൊന്നും പറ്റൂല്ല അങ്ങനെ. കൊടുക്കൂലാന്നുള്ള ഒരിതില്. ആര് ഇപ്പോ ഫോണ് കിട്ടാത്തതിന്റെ പേരിലും അങ്ങനെ ക്കെണ്. പത്തെ സ്യുസ് സൈഡും കാര്യങ്ങളും ഒക്കെ അല്ലേ. പ്പഉള്ളത് പതിവാണത്. ഇപ്പൊ ജീവന് പോലും ഒരു വെലല്ല എന്നാണ്. എന്ത
ആർക്കും ജീവിച്ചു അല്ലങ്ങനെ എന്തോ ആവണം എന്തെങ്കിലും ആഗ്രഹ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഉം. ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ് നാളെ കഴിഞ്ഞ കഴിഞ്ഞ അത്രേ ഉള്ളൂ ഓര്ക്ക് ഫോണ നോക്ക ണം. ഗെയിം കളിക്കണം.
ആഹ അങ്ങനെയാണ്.
ഫുഡ് കഴിക്കണം.
ആഹഫ്യൂ. ചറും ഒന്നും ഇല്ലാത്തൊരുഇതാണ് ഇപ്പൊ പഠിക്കണ്ട നേരം കൂടി ഫോണിലാണ് ഉള്ളത് ഇപ്പോ നമ്മള് അവരെ പറഞ്ഞിട്ട് കാര്യല്ല. ഇപ്പൊ പകുതി ഏക്ലാസ്സിലുമാണ് പകുതി ഫോണിലുമാണ്. ള്ളത്. കാരണം പഠിക്കാനും കാര്യങ്ങളൾക്കൊക്കെ ഉള്ള വിടുന്നത് അതെ. അതെ അവർക്ക് കേപ്പിച്ച് കൊടുക്കാനും കൊടുക്കാനൊക്കെ വേണ്ടി വരും. ഫോണ് കൊടുക്കേണ്ടി ഒക്കെ വരും.
അതെ അതെ.
ഉം ആഹ ഒരു പ്രശ്നമാണ് അത് ആഹ കോവിഡ് ആയ സമയങ്ങളിലാണ് ഇങ്ങനെ ആയത് മക്കള്. അതിന് ശേഷണ് അതെ. അതെ. അതിന് മുൻപ് ഉണ്ടായിരുന്നു ഇല്ലാന്നല്ല ഇത്ര അധികം ഉണ്ടായിരുന്നില്ല. ആഹ ഇപ്പൊ ഒരു ഇൻസ്റ്റഗ്രാാം ഉണ്ട്. അതിലാണ് ഫുള്ള് ചാറ്റിങ്. ഒക്കെ. വലിയ കുട്ടികളൊക്കെ ഉം. ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് പല ഇതിലും മ്
ആഹ് പെട്ട്പോവാണ് കുട്ട്യാള് ചെറിയ കുട്ട്യളാണ് പറഞ്ഞിട്ട് എന്താ. എല്ലാ ഭാഗത്തും ഇവരെ നോട്ടം വേണേയ്
ത്കഴിഞ്ഞ കുട്ടി ഒന്നര വയസ്സ് രണ്ട് വയസ്സായ കുട്ട്യാളെന്നെ ഫോണിൽ ആണ്
ഫോണ് അതെന്നെ
അങ്ങനെയാണ് ഇപ്പത്തെ കാലം എന്താ ചെയ്യാ ന്നമുക്കൊന്നും പറയാനും ചെയ്യാനും പറ്റ് ട്ട്യാള് പറ്റൂല പറഞ്ഞാ അതെ അതെ പിന്നെ ന്നമ്മളിത് കൊടുത്തൊരു വെലയില്ലാതെ ആക്കി കഴിഞ്ഞാല് പിന്നെ അവര് ന്നമ്മളെമേല് ചാടും
കേറും ആഹ
മ്മ് പിന്നെ ന്നമ്മള് എന്ന് എന്തെങ്കിലും കുട്ടികൾക്ക് പറ്റി കഴിഞ്ഞാ പറയ ന്നമ്മളെ ആയ്രിക്കും. എഹ് ഇന്ന് കുട്ടികൾക്ക് ഫോണ് ഉം ഫോ ഫോണ് കൊട്ത്ത്ട്ടാണ് അങ്ങനെ വന്നത് ആഹ് അതെ.
ഇചാണ് ചോയിക്ക്ണേ അപ്പോ ചെറിയ സമയത്തായ്രിക്കുമ്പോ കുട്ട് ട്ട്യാള് ഫോണിന് കരഞ്ഞാൽ ഇവരെന്നെ പറയാ എടുത് കൊടുത്തുട് കരച്ചില് മാറ്റിക്കളം പറഞ്ഞ് തിവരം ചുറ്റുള്ള ആൾക്കാരേ പ്രശ്നം കൊണ്ട് ഞമ്മള് കൊട്ത്തും പോവും.
ആഹ്
ഒരു പരുതായി കഴിഞ്ഞാ ഫോൺ അഡിക്റ്റ് ആയാല് ആഹ് കരയുമ്പൾക്ക് ഫോണങ്ങ് ഇട്ട്കൊട്ക്കോംത്തിന് മറന്നോകും.
ഉം എന്തോരു കാര്യായാലും അങ്ങൻതന്നെ പിന്നെ പഠി ക്കും ഒക്കെ ചെയ്യുന്ന കുട്ട്യാളുണ്ട് വെറും ഒരു ഫോണുമ്മെ അഡിറ്റായ കുട്ടികളല്ലാതിം ആഹ്
ട്ടല്ലന്ന്ള്ളെ ഉണ്ട് ഇല്ലാന്നല്ല ന്ന്ലും കൂടുതലും ഫോണിനടിറ്റാണ്. മ്മ്
എന്താ ചെയ്യ ന്നമ്ക്ക് പറയാൻ പറ്റാത്തൊരു ഇതായില്ലേ. യ് വാങ്ങി വെക്കാനൊന്നിനും പറ്റൂല. പ്പോഒരു ഹ് കൊറച്ചൊക്കെ പ്രായായപ്പോഏഴും എട്ടും വയസ്സായ കുട്ടികളൊക്കെന്നൊക്കെ ന്മുക്ക് വാങ്ങാനും ഇട്ക്കാനൊക്കെ പറ്റും മ്പറ്റെ പക്ഷേ എട്ട് ഒമ്പെ പത്തൊക്കായിക്കഴിഞ്ഞാലൊന്നും പറ്റൂല്ലല്ലോ പ്ലസ് റ്റു കഴിഞ്ഞാ പിന്നെ ഫോണ് ന്ന് നിർബന്ധാണ് സ്വന്തായിട്ട്
പ്ലസ് റ്റു കയ്യണ്ട ഹൈസ്കൂളിലേക്ക് കേറുമ്പോ തന്നെ ചോയ്ക്കും എൻഫിന് ഫോൺവാങ്ങി തരോ ഞാൻ വലുതായില്ലെ എന്റെ ക്ലാസ്സിലാ ആ കുട്ടിക്ക് ഫോണ് ണ്ട് ഈ കുട്ടിക്ക് ഫോണ് ണ്ട് ഓള് ഫോണ് കൊണ്ട് വെരൽണ്ട് അത് കേക്കുമ്പോ ന്നമ്മളും പിന്നെ ആകെ മാറ്റി ചിന്തിച് യ്പോവും ശരിയാ അവർക്കൊക്കെ ഫോണ് ണ്ടാവുമ്പോ ഞമ്മളെ മക്കള് മാത്രം ഒന്നുല്ലാണ്ട് എടങ്ങേറാവണ്ടാന്ന് കെര്തും
ആഹ് അത്ര പോന്ന കുട്ട്യാൾക്ക് അടക്കം ഫോണാണ് അതാണ് ഇന്നത്തെ കാലം
ഇപ്പൊ പൈസ ഇള്ളോര് പൈസ ഇല്ലാത്തോര് അങ്ങനെന്നുന്നുല്ല
അങ്ങനെയൊന്നുംല്ല ഇപ്പൊ ഫോണാണ്
ഉം
അതിലേക്ക് റീചാർജുംചെയ്യും ചെല വീട്ടില് വൈഫൈണ്ടാവോലോ അയ്ക്ക് റീചാർജും ചെയ്ത ഓൽക്ക് ന്നല്ല ഉം ന്നല്ല സുഖായിരിക്കും ഒര് ഗെയിമിങ്ങി്ന്റെ ഫോണു ആണെങ്കിലൊക്കെ
ഉം
എന്താ ചെയ്യാ
ഉം ഹ് ഹ് പിന്നെ എന്തക്കേണ്
പിന്നെന്താ അങ്ങനെ പോണൂ ആഹ് ഇട്ത്തു ഉം ഇട്ത്തു ഇട്ത്തു ഇപ്പൊ ഇഞ്ഞി കൊർച്ചീസം കൂടി കഴിഞ്ഞാ വലിയ പെരുന്നാളല്ലെ വരാൻ പോവുന്നെ ആഹ് എട് ത്തു എല്ലാർക്കും ഇട്ത്തു ന്നമ്മള് ന്നാർത്തെ ഇട്ത്ത് വെക്കാറാ പതിവ്
ഏഹ് അപിന്നെ സ്കൂളിലേക്കും ഭയങ്കര തെരക്കും പൈസയും കൂടും തെരക്ക് കൂടിയാത്തന്നെ ഒന്നും നമുക്ക് നല്ല കിട്ടൂല്ല
നിങ്ങളെങ്ങനേണ് ഇട്ക്കാറ് എട്ത്തോ ഡ്രസ്സൊക്കെ എട്ത്തോ
ഞമ്മള് പെട്ടെന്ന് എട്ക്കല്ണ്ട് ഈ പ്രാവശ്യം കെറച്ച് ലേറ്റ് ആയി ഞങ്ങ ഈ എന്റേ ഭർത്താവിന്റെ ഏട്ടന്റെ വീട്ട്കൂടല്ണ്ട്
ആഹ്
പെര്ന്നാള് കഴിയ മുപ്പത്തൊന്ന്ന് അപ്പോ
ആഹ് അപ്പൊ അതിന് ഇട്ക്കാനായിക്ക്ല്ലേ
അല്ല പെരുന്നാക്ക് വേറെ എടുക്കല് നിർബന്ധാ
ആഹ്
പെരുന്നാക്ക് നമ്മള അവിടെ പുതേതന്നെ ഇടണം
ഉം അത് എല്ലാടത്തും പതിവാങ്ങനെ ഇള്ളതാണ്
അതുകൊണ്ട് രണ്ടോ രണ്ടിനും കൂടിയോ വോറട്ക്ക് രണ്ടാ പെരുന്നാക്കും എട്ക്കണം പൊരീകൂടൽനും രണ്ട് ഒരുമിചന്നെ പോയിട്ട് എടുക്കാലോന്ന് കരുതി
ഒപ്പാവോണ്ട് അങ്ങനെ എടുക്കാലോ നമ്മള് പെട്ടെന്ന് എട്ത്ത് വെക്കാറാണ് ഇപ്പൊ ചെറിയ പെരുന്നാൾക്കും ആഹ് നോമ്പ് തൊടങ്ങിയ ആ ടൈമില് എട്ത്തു ഇപ്പൊ വലിയരുന്നാക്ള്ളത് ഇട്ത്തിട്ട് ഒന്ന് രണ്ടാഴ്ചയായി പ്പോ എല്ലാതും റെഡിയാക്കി വെക്കാറാ ആ ടൈമിലേക്ക് പോകുമ്പോ ന്നമക്ക് ഉം പെരും തെരക്കോയിരിക്കും പെരും വെലയാണ് പിന്നെ ഉം ഇന്ന് ഏ് കാല് കുത്താൻ ഇത്ണ്ടാവൂല അത്രയും തെരക്കാ അപ്പൊ ആ ഒരു പേടിയോണ്ട് ഉം ഇന്നാ ശരി.
ശരി എന്നാ.
ആഹ്.
ആഹ്